എന്തൊക്കണ്ട് വിശേഷ്
ഇപ്പെന്താ ആ അങ്ങനേ പോവുന്നു പിന്നെ സുഖാണോ?
സുഖം മഴയുണ്ടോ?
ആഹ് മഴ ഉണ്ടായിരുന്നു ഇപ്പം കൊറച്ചൊന്ന് മാറിയിരിക്കുന്നു.
ഉം നമ്മടെ രാവിലെ നല്ല ഇടിയും മഴയും യ്നി
ആഹ് ഇടിയില്ലരുന്നു ഇവിടെ മഴ മഴ ഉണ്ടായിരുന്നു.
ഇടിരുവാളൊക്കെയുണ്ടായിന് രാവിലെ അഞ് അഞ് അഞ്ചരയ്ക്ക്
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് ഇതാ കഴിച്ചോണ്ട്ക്കാന്ന്.
ആഹ് എന്തോന്ന് സ്പെഷ്യൽ എന്താണ്?
ചിക്കൻ കറി വെച്ചാല് വള്ളല്ലാതെ ചിക്കന്
ആഹ്.
പിന്നെ പയ പയറും പാവക്കിം കൂടി മിക്സ് ആയിക്കാണ്ട് ഉപ്പേരി. പിന്നെ കഴിച്ചോ?
ആഹ് ആഹ് ഞാൻ കഴിച്ചു.
ഉം എന്താ സ്പെഷ്യൽ എന്താ?
കയിച് ഇന്ന് പ്രത്യേകിച്ച് സ്പഷലൊന്നുല്ല. മീൻകറിയും ചോറ് മീൻകറിയും മീൻ പൊരിച്ചത് പിന്നെ അവിയലും
ഏഹ് ഏഹ്
പണിയൊ കഴിഞ്ഞോ?
ആഹ്
പണിയ കഴിഞ്ഞോയ്ച്ച.
ആ പണി കഴിഞ്ഞ്. ഇപ്പൊ കൊർച്ച് റെ ച്ച്
ആഹ് അത്ശരി ഇങ്ങ് പണി കഴിഞ്ഞില്ല
പിന്നെ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ യാത്രയൊക്കെ പോയാ ഉണ്ടാ
ന്ന് പണിക്കാര്ണ്ടയിനി അപ്പന്ന് പണി കഴിഞ്ഞില്ല
ആഹ്
ആഹ് തെങ്ങും ക തെങ്ങും കവ്ങ്ങ് ക്കെ തടം തൊർന്നാണ്ട് വളടാനെ
ആഹ് ആഹ് പൊറത്തോട്ടൊന്നും പോയില്ലേ പൊറത്തോട്ടൊന്നും പോയി
പോവണന്ന്ണ്ട്
ആഹ്
ഇപ്പന്ന് മഴയാണ് പിന്നെ മക്കക്കൊയിവേണം പോണങ്കി
ആഹ് വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടല് ഹസ് ഇണ്ട് പിന്നെ മൂന്ന് മക്കൾണ്ട്
ആഹ്
വൽത് പ്ലസ് ടു ആണ് കഴിഞ്ഞ് പ്ലസ്റ്റു കഴിഞ്ഞ് രണ്ടാമത്തെ എട്ടാം ക്ലാസ് ചെറുത് മൂന്നാം രണ്ടാം ക്ലാസ്
ആ ആ ആ
അവിടെ ആരക്കെണ്ട്
ഇവ്ടാ എൻറെ അച്ഛനമ്മ ഞാൻ പിന്നെ ഹസ്ബന്റ്
അയ്ശരി
പിന്നെ പിന്നെ എന്തൊക്കെയാണ്
വീട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ണ്ടോ?
ന്താ ആ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നുല്ല ഇവിടെ മരങ്ങളൊക്കെ ഉള്ളു ചക്കയും മാങ്ങെക്കെ ങ്ങനെ
ഉം ഉം
അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട അത് അതങ്ങ് തനിയേ വളരും.
ഉം ഉം
പിന്നെ വാഴേണ്ട് ഉം പിന്നെ മഴ ആയതൊണ്ട് ആ അതിന് വെള്ളം കിട്ടും
ആഹ് എന്ദീ നീന്ത്രവാഴ അതോ പൂവനോ
അല്ലാതെ ആ ഏത്തക്യാ
അ ആ
ആ ആന പിന്നെ വേറെന്തൊക്ക്
അച്ഛന്ത ണ കൃഷി രസൊ
അല്ലന്തേ ഇവടെ ഇവടെ താ ഇവടെണ്ടായിരുന്നു ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരണ്ണണ്ടായിരുന്നു പിന്നെ അല്ലാത നമ്മള് നട്ട് പിട്പ്പിച്ച്
ആ ആ
പിന്നെ പിന്നെ കപ്പയൊക്കെണ്ടായിരുന്നു
ഉം
എന്റെ കല്യാണ കല്യാണത്തിന്റമുമ്പേ കപ്പയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ കറിയൊക്കെ വെച്ചു പിന്നെ ഇവടെ പന്നീട ശല്യമുണ്ട് അങ്ങനെ കപ്പയൊക്കെ ഇത് കരണ്ടി കളഞ്ഞു.
ആ ആ
ഉം ആ അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയത് ഭയങ്കര ബു ന്താ
ഇവിടിണ്ട് പന്നി
ആ ആ
പ്പേ കുയ്ച്ചിട്ടാരെ
ആ ആ ഇവടെ ഭയങ്കര ശല്യാണ് രാത്രിയാവുമ്പോ വരും.
ആ ആ ഇവടെപ്പങ്ങനെല്ല എപ്പളേലും വെരൊള്ളൂ
ഉം ഇവടെ രാത്രിയാണ് വെര്ണത്.
ഉം ഇവടെ മഴങ്ങനെ മൂടിക്ക്ണ്ട് പെയ്യോറീല്ല
ആ ആ ഇനി എപ്പഴാണ് അട്ത്തതെന്നറിയില്ല. ചെറുതായി ട്ടൊന്നു ഇരുട്ട്ക്കട ക്കാണ് ഞ്പ്പട്ത്ത കോള് ഇനി വൈകിട്ടൊന്നോക്കണം വരോ ഇല്ലേ ന്ന്.
ഉം ഉം
ആ പിന്നെ എന്തൊക്കെയാണ്? ഇനി അട്ത്ത പരിവാടി എന്താണ്?
അട്ത്ത പരിവാടി അസ്‌ത്ത്നെ ഡോക്ടറെ കാണിക്കാൻ പോണോ അസ്തിന് തലവേദനണ്ട് ഇപ്പഞ്ഞ് ഹോസ്പിറ്റല് പോവാണ്ട്.
ആഹ് ആഹ് മൈഗ്രൈനോ അങ്ങനെ വലതുണ്ടോ
മൈഗേൻ വെച്ചാൽ ബാലൻസ് പ്രശ്നുണ്ടായി
ആഹ്.
ഇങ്ങടുത്ത് വീട്കളൊക്കെണ്ടോ
ആഹ്.
അടുത്ത് വീടുകളെക്കെ ഇണ്ടോയ്ച്ച
ആഹ് അടുത്ത് എന്റെ ഒരു വീടുണ്ട് എന്റെ ആഹ് വലിയച്ഛന്റെ ഞങ്ങളെ തൊട്ട് തൊട്ട് അടുത്തടുത്താണ്
ആഹ് ശരി
പിന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോഴത്തേക്കും ബാക്കി കുറച്ച് വീടുകളും അടുപ്പിച്ചടുപ്പിച്ചുണ്ട്
ഉം ഉം.
അങ്ങനെ ഞങ്ങളത് കൊറച്ചുള്ളിലോട്ടാണ്
ആഹ്.
നിങ്ങളുടെ റോഡ് സൈഡ് ആണോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
പിന്നെ റോഡ് സൈഡ് തന്നെയാണ് കുറച്ച ഉള്ളിലോട്ടാണ്. അടുത്തൊരു കട ഉണ്ട് പിന്നെ കൊറച്ചു നടന്ന് പോവാന്ലെ ദൂരം അവന് വണ്ടി മേ പോവും.
ഇവിടെയും കൊറച്ച് ദൂരം ഉണ്ട്
ഉം ഉം.
പിന്നെ മീനൊക്കെ കിട്ടിയോ
ഇന്ന് ചിക്കന
നാ.
മീൻ വന്നിൽ ഇല്ല മീൻതെരേ വ ന്നീല്ല ആ ഒന്നാമത് വെലോണ്ടേയ്ക്കാലം
ആ ഭയങ്കര വിലയും പിന്നെ ആ
ഡ്രോളിങ് അല്ലേ
ഉം ഭയങ്കര വിലയല്ലേ മീൻന്
ഉം ഉം
പിന്നേ പിൻ ന മീനോക്ക കുറച്ച് കേട്
ആഹ് പിന്നെ മക്കക്ക് പിന്നെ മീനോട് വല്ല്യ ഇഷ്ടല്ല. ഓൽക് ചിക്കന് ബീഫോണ്ടും വല്ല്യ ഇഷ്ടല്ല.
ആഹ്. ബീഫൊക്കെ അത് അലർജി അല്ലേ? ഇവിടെ ഇവിടെ ആഹ് ഇവിടെ എനിക്ക് എനിക്കും അമ്മയ്ക്കും ബീഫ് അലർജിയാണ്. അതിന്റെ അതിന്റെ സ്മെല്ലും നമുക്ക് അടിക്കാൻ പറ്റൂലല്ലോ
ഏഹ്.
പിന്നെ ചിക്കൻ ആണെങ്കി കൊഴപ്പില്ല ചിക്കൻ ആണെങ്കി നമ്മളെല്ലാരും കഴിക്കും ബീഫ് അങ്ങനെ കഴിക്കൂ
അത് ശരി.
പിന്നെ എന്തൊക്കെയണ്ട്. അവിടെ പിന്നെ അവടെ എന്തൊക്കെയുണ്ട് വിശേഷം
പിന്നെ നല്ല വിശേഷം അവടെ വെള്ളൊക്കെ ണ്ടോ കെണറുണ്ടോ
ആഹ് ഇവിടെ കൊഴൽ കെണറുണ്ട് പിന്നെ വെള്ളം ഏ ഏ
പൊർത്തോട്ട് പോവൽ ല്ലേ ച്ച
ആ ഇന്ന്പ്പോ പൊർത്തോട്ടൊന്നും പോവുന്നില്ല ഇന്നലെ പോയിട്ടാണൊന്നരൊന്നര ഏ ബാങ്കിൽ പോണാര്ന്നു ഇന്നലെ ബാങ്കി പോണാര്ന്നു അപ്പൊ ബേങ്കി പോയിട്ട് വന്നു ന്നലെ ന്ന് പിന്നെ ഒരിട്ത്തും പോയി ചെന്നപ്പം ആഹ് എല്ലാർക്കും തെരക്കല്ലേ തെര പ്പൊ ജോലിക്കായതോണ്ട് ഉം അങ്ങനെയൊക്കെ പോന്നു പിന്നെ എന്തൊക്കെയ? പിന്നെ എന്താണ്?
പിന്നെ നൽ പിന്നെ നല്ല വിശേഷം
പിന്നെ ഫുഡ്ഡോ കഴിച്ച് കഴിഞ്ഞോ
ഫുഡ് കഴിച്ചു കഴിഞ്. ഞ് പാത്രം കൈകാണ്ട്
ആ ആ
വുഡെയിച്ചോ?
ആഹ് ഞാൻ കഴിച്. കഴിച്ചു താ ഇപ്പൊ ഇവിടെ കെടെക്ക്ന്ന് ഞ്ഞി അടുത്ത മഴക്ക് ഉ ആ ഹസ്ബന്റ് പോയി ഹസ്ബന്റ് കൊറച്ചേരത്തേക്ക് മുമ്പേ പായിനൊന്ന് മണിയൊക്കായപ്പൊ ഹ ബന്റ് പോയി. അടുത്ത ഡ്യൂട്ടിക്കേ പ്പിന്ന് കുറച്ച് വൈകി പോയ മതിയാര്ന്നു.
ഇനി എപ്പ വരാ?
ത്രി ഒമ്പത് മണി ഒക്കാകുമ്പോ വരും.
അത് ശരി വീട്ട് പോവാല്ലേ?
ആര വീട്ടില്?
നിങ്ങളെ വീട്ട് പോവാല ചോദിച്ച അവിടെ സ്വന്തം വീട്ടക്ക് പോവാല്ലേ?
അല്ല ഞാൻ എന്റെ വീട്ടിലാണ് ഞാനും ഹസ്ബൻഡും എന്റെ വീട്ടി ലാണ്.
ആയ് പ്പഹസ്സിന്റെ വീട്ടക്കോ?
ട്ടില് പോവൂല ഹസ്ബൻ് വല്ല എ സാലറി വല്ല ഒരു പത്ത് ദിവസം പോയി നിന്നിട്ട് വരും. പ്പം ആഹ്
എപ്പൊങ്ങ് പോവല്ല?
ഇല്ല ഇല്ല ഞാൻ പോവില്ല-
ഏ-
പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ അവിടെ വേറെ ആരുണ്ട്?
ഇവിടെ ഉം ഉമ്മണ്ട്- ഉപ്പല്ല ഉപ്പ മരിച്ചിട്ട്- അഞ്ചു വർഷായി പിന്നെ ഇണച്ചിണ്ട്- എളച്ചുണ്ട് മോക്ക് നാല് മക്കളുണ്ട് പിന്നെ ന രണ്ട് നാത്തൂമാരുണ്ട്-
ആഹ് -
രണ്ട് പെങ്ങന്മാര് കാക്കണ്ട് പെങ്ങന്മാര് രണ്ടാണരണ്ട് പെണ്ണും-
ആഹ് -
മോലെ കല്യാണം കയിച്ച ഇവിടെ അട് ഇത്ക്കെന്നേ-
അവരൊക്കെ വീട്
ആ അനിയന് എന്താ തറുപ്പണിക്ക് പോവും- മറ്റവനാണ് പിന്നെ കല്യാണം കഴിഞ്ഞു-
ആഹ് ആ-
ഉം ഓര കല്യാണം കഴിഞ്ഞ് ഓര്ക് കുട്ടികളുണ്ട് മക്കള കെട്ടിച്ച്-
ആഹ് -
ഉം
പിന്നെ വെയ്ക്കട്ടാ
എന്നാ ഓക്കേന്നാ
ആഹ് ആ ഓക്കെ